ലോ
ആഹ് എവിടെ വെച്ചാ
നമ്മള് ഇവിടെക്കെ തന്നെ ഇങ്ങനെയുണ്ട് പിന്നെ അത് എങ്ങനെ
ഉം പിന്നെന്തൊക്കെയ വിവരങ്ങള്
വല്യൊരു സുഖയില്ല പൊഗിം പൊടീം ഇമ്പടെ മര്യാതക്കൊന്ന് ശ്വാസം വെലിച്ചാൽ ഇല്ലാത്തോണ്ട് ആകെ ബുദ്ധിമുട്ടിലാ ഫുൾ ടൈം രോഗങ്ങളാടാ ഒരാൾക്ക് ഒന്ന് നിക്കാനും കിടക്കാനും തല വേദനയും
അതന്നെ ഈ ആഹ് വായു കിടന്ന പിന്നെ എടങ്ങേറാണ് ഞാൻ നിക്ക്ണോട്ത്തും അങ്ങനെക്കെതെന്നെയാണ് ഉം ഏഹ് ഇബടെ ഇപ്പൊന്താ ഇബടെ എല്ലാരും ഫുള്ള്പൊടികളുംതും ഇപ്പ കുറേ വണ്ടികള് പോകയും ഉം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുക്കൊരു റാഹത്ത് കിട്ടൂല നമ്മുക്കൊരു ഒരു സമാധാനം അങ്ങനെ ഒരുതുണ്ട് നമ്മൾ ഈ പ്രകൃതിന്ന് കിട്ടണ്ട ഒരു ശാന്തി സമാധാനം ഒക്കെണ്ട്
നമ്മള് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിന്ന്ങ്ങട്ട്‌വന്ന ആ ഒരു സുഖം കിട്ടൂല
അതെ ഉറപ്പായിട്ടും ഉംഇപ്പ വായു മലിനീകരണക്കെ അങ്ങനെകൂടിവരുന്നൊണ്ടിരിക്കണ് അതായത് ഒരു കണ്ട്രോൾ ഇല്ലാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്ക അപ്പൊ അയ്ന്റെ പ്രധാന കാരണം എന്ന് പറന്നയ്ഞ്ഞാല് ഞാൻ മനസ്സിലാക്കണത് നമ്മള് കൊറേ ഈ എഞ്ചിനുകളുടെ ഉപയോഗം കൂടും എഞ്ചിനുകളെന്ന് പറഞ്ഞാ മെഷീൻസ് പല എല്ലാ ഏരിയകളിലും ഇപ്പൊ ഫാക്ടറികളില് ആദ്യം മെഷീനുകള് വന്നു ഫാക്ടറികളിലായിരുന്നു പണ്ട് മെഷീനെന്ന്ണ്ടെങ്കിൽ ഇന്ന് ഓരോ വീടുകളില് വരെ മെഷീന എല്ലാ വീടുകളിലും മെഷിന വാഷിംഗ് മെഷീന് എ സി ഫ്രിഡ്ജ്
വിഷവാതകം പോകുന്നുണ്ട്
ഇതീന്ന് പോകുന്നതൊക്കെ അപകടകരമായിട്ടുള്ള ഗ്യാസുകളും മറ്റുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പ ഇത് പോയിട്ട് അന്തരീക്ഷത്തെ മലിനമാക്കികൊണ്ടിരിക്കാണ്
പുകയൊന്നും പോണില്ലല്ലോ അതിപ്പം എങ്ങനെ ഏഹ് പ്രകൃതിക്ക് ഇതാവാന്ന് വിചാരിക്കും പക്ഷെ ശരിക്കീ പുകനെക്കാട്ടിയും വാഹനത്തിന്ന് വരുന്നൊരു ചെറിയ പുകയെക്കാട്ടും വളരെ അപകടകരമായ ഗ്യാസുകളും ക്ലോറോ ഫോമുകളൊക്കേണ് ഓരോ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻമെന്നൊക്കെ ഈ ഓസോൺ പാളിക്കൊക്കെ തൊള വരാനുള്ള ഏറ്റവും വല്യ കാരണായിട്ടും അതിനെ ഉൾപ്പെടുത്തുന്നുണ്ട്
അതെ അതെയതെ അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ആളുകളറിയുന്നില്ല
അതെ ആഹ്
മെഷീനുകള് എന്ന് പറയുമ്പോ നമ്മുക്കത് കാണാം ഇപ്പൊ ഒരു മില്ലില് പോകാണന്നുണ്ടെങ്കിൽ അല്ലെങ്കി ങ്കിൽ വണ്ടിയുടെ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ അതിന്നൊക്കെ പുക പോകുന്നത് ആൾക്കാർക്ക് കാണാം
കാണാം ആഹ്
ക്ക് അറിയാം ആഹ് ഇതിപ്പൊ കാരണം വായു അറിയാം പക്ഷേ നമ്മളീ പറഞ്ഞ എ സി ഫ്രിഡ്ജ് ഐറ്റംസൊക്കെ സൈലന്റ് കില്ലേഴ്‌സിൽ അതായത് ആളുകൾക്കതറിയില്ല ഇതിന്ന് പോകുന്നുള്ളത് അതെ അപ്പം അതുകൊണ്ട് ഒരു വീട്ടില് അതെ അതെ അതെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഓരോ റൂമുകളിലും ഏ സി ആണ് ഏഹ് ആഹ് അങ്ങനെ ഡബിൾ ഡെക്കർ ഫ്രിഡ്ജുകള് ഏഹ് ഏഹ് ഇപ്പം നാല് ഫോർ ഡോർ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട്
പിന്നെ വല്യ വല്യ ബിൽഡിങ്ങ്കളും കാര്യങ്ങളും വന്നാ സെൻട്രലൈസി സിസ്റ്റം വരും അപ്പൊ അതിന് കൊറ ച്ചുകൂടി അപകടം വർദ്ധിക്കൊള്ളൂ
അതെ ഇപ്പ ഇങ്ങനത്തെ കേസുകളാണ് ഇപ്പൊ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ വായു ഇങ്ങനെ മലിനമായിക്കൊണ്ടിരിക്കയും ചെയ്യും എന്നാലോ സാധാരണക്കാർക്ക് കാരണം എന്താന്നറിയില്ല അപ്പം ഇതാണേറ്റവും വല്ല്യ ഡേഞ്ചർ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഏഹ് അപാകതക്ക് കാരണം ഞാൻ മനസ്സിലാക്കണ്ട അറിവില്ലായ്മ എന്നുള്ളതാണ് ഒരു കാര്യം ആ ഒരാൾ ഒരു ഡേഞ്ചറവടെണ്ട് പക്ഷേ അത്ണ്ട്ന്ന് ഉള്ളതല്ല അവ്ട്ത്തെ പ്രശ്നം അത് ഇപ്പോയും ഒരു ഡേഞ്ചറാണ് ഇത് ഇവിടുന്ന് മാറ്റണം എന്നുള്ളാ ആ ഒരു ആ ഒരു ബോധം ആൾക്കാർക്കില്ലാന്നുണ്ടെങ്കിൽ
ഉം ഇനി ഇപ്പൊ അറിയ്ണാൾക്കാരും അതിനെ കുറിച്ച് ക്ലാസെടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിത് ജനങ്ങളിലേക്കെത്തിക്കാനുള്ളൊരു ശ്രമോ അങ്ങനൊരു പരിപാടില്ല അതും ഒരു അപകടകരമായൊരവസ്ഥേണ് ഇപ്പതറീണൊരുപാടാ ആളുകള്ണ്ടകും പക്ഷേ അവര് ഇതിന് മുന്നിട്ടെറങ്ങേ ഇതിനൊന്ന് കൊറക്കാനോ തടുക്കാനോ അതുംല്ല ഫ്രർഡ്ജൊക്കെ എല്ലാ വീട്ടിലും ഒരു ഫ്രിഡ്ജീച്ചെന്തായ്ലുണ്ടാവും പിന്നെ കടകള് കൂട്നേന് അനുസരിച്ച് കടകളിലുണ്ടാവും ഫ്രിഡ്ജ്
അല്ല ഇതിന്റൊക്കൊരു വിഷയം ഞാൻ പറഞ്ഞു തരട്ടെ നമ്മള് കൊർച്ചുമ്പ്ങ്ങനെ എല്ല വീട്ടിലും എ സി ഒന്നുണ്ടാവുല്ല എല്ലാ വീട്ടിലും ഫ്രിഡ്ജൊന്നുണ്ടാവുല്ല പക്ഷെ ഇപ്പൊ നമ്മള് പ്രത്യേച്ച് മലയാളി കളെ കുറിച്ച് പറയാണ്ന്ന്ണ്ടെങ്കി ഇതൊരഭിമാന പ്രശ്നായ്ട്ട്ട്ക്ക്ന്നാൾക്കാരാ അതായത് കയ്യ്ല് പൈസ ണ്ടാവണന്നൊന്നുല്ല ആഹ് അതെ അവര്ടെ വീട്ടില്ണ്ട് ഇപ്പ അയൽവാസിന്റെ വീട്ടില്ണ്ട് ഇപ്പന്റെ വീട്ടില്ലേ മോശാണ് ഇന്റെ കുടുംബക്കാരെ വീട്ടിലുണ്ട് ഇപ്പന്റെ വീട്ടില്ലെ മോശാണ് ഇപ്പൊ ഒരൊക ഇങ്ങട്ട് വിരുന്നതിനു വന്ന് ഇതൊക്കെ കണ്ടാ എന്താ പറയാ നമ്മളൊരു നെലവാരം തായൂലേ നമ്മൾക്ക് സ്റ്റാറ്റസില്ലാന്ന് വിചാരിക്കൂലേ
പ്രത്യേകിച്ചൊരു കല്യാണക്കെ വെരു വരൂമ്പോത്തിന് ആ കല്യാണം ഒക്കെ വരുന്നുണ്ടെങ്കിൽ വീടിന്റെ ഗതി മാറ്റും ഈ സാധനങ്ങളൊക്കെണ്ട് അപ്ഗ്രേഡ് ചെയ്ത് ഫുൾ ആകെ താറുമാറാക്കും
ഉം അത് മലയാളിയുടെ പ്രശ്നാണത് അതായത് ജീവിതം ശരിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കില് ഈ ഇള്ള പയ്‌സ്സകൊണ്ട് വളരെ റാഹത് റാഹത്തായി സമാധാനത്തോടെ ജീവിക്കാം പക്ഷെ ഇവരത് ചിന്തിക്ക ക്കുന്നത് ആഡംബരാണ് അതായത് പൈസ ഉള്ളവര് പലതും കാട്ടും ഏഹ് പൈസ കൂടിയതനുസരിച്ച് ആ അത് ആ ചിന്ത വളരെ ബാഡ് ചിന്താണ് കാരണം ഇതിപ്പോ എല്ലാ കാലത്തും അങ്ങനെണ് എല്ലാവർക്കും ഇപ്പൊ ദൈവം എല്ലാർക്കും ഒരുപോലെ പൈസ കൊടു കൊടുത്തോളന്നില്ല ഇള്ളത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കാന്നുള്ളതാണ് ഏഹ് പക്ഷെ ഇത് ആരു ചിന്തിക്കും ഇവ്ടെ എല്ലാർക്കും ആഡംബരം മതി അങ്ങനെ ജീവിക്കുമ്പോ ഓരോ ടെഷൻ കൂടാണ് അവരടെ ഈ ഇ എം ഐ കൂടാണ് ലോണ് കൂടാണ് ആ ആ അപ്പൊ ഈ ആഡംബരംണ്ടാവുമ്പോ അവിടെന്താ സംഭവിക്കണെ സത്യത്തിൽ അവരുടെ സമ്മർദ്ദും സ്ട്രെസ്സും കൂടെണ് ഏഹ് ഈ ആഡംബരം ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒര്ക്കില്ല അതെ ഇങ്ങനെ ബോധമല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഏഹ് മലയാളികളുടെ കാര്യം ഞാൻ പറയണത് ബാക്കിയുള്ളവരെ പിന്നെ തീ തീരെ പറയേണ്ട ഈ വിഷയങ്ങളിലൊന്നും തീരെ ബോധേടായിരിക്കില്ലാ ഇപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കാണ് ഞാൻ ഞാൻ താമസിക്കുന്നത് ഐറ്റിങ്ങൾക്ക് നിങ്ങളോ അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യ പ്രദേശത്ത് ത്താണ് തോന്നുന്നു അപ്പൊ അവർക്കൊന്നും ഇത് തീരെ ഒരു ബോധമേ ഉണ്ടാവുല ഈ വിഷയത്തെക്കുറിച്ച്
കേരളത്തില്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ തൊടക്കം മുതൽ അവസാനം വരെ ഏകദേശം ഉള്ള ചതുര ആകെ കൊറച്ച് സ്ഥലള്ളൂ ആ സ്ഥലം ഫുള്ളും അപ്ഡേറ്റഡ് ആളുകളാണ് ഫുള്ള് അങ്ങനെണ് ജീവിക്കുന്നത് പക്ഷെ ഈ ഭാഗങ്ങളിലേക്ക് വന്ന് കയിഞ്ഞാല് ഇപ്പ ഇങ്ങനെ ആളുകൾ തിങ്ങി പാർക്കുന്നെ ഇത്തരം സാധനങ്ങൾ അധികമായി ഉപയോഗിക്കുന്ന ലക്ഷ്വറി നോക്കുന്ന വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളേ ഉള്ളു ഇപ്പൊരോ മെയിൻ മേജർ സീൻ സിറ്റികളിൽ മാത്രമേ എന്ത് നഗരങ്ങളില് മാത്രമേ അങ്ങനെ ആളുകൾ ഉണ്ടാവുള്ളു ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് അത്യാവശ്യം പ്രകൃതിയോടിണങ്ങി അവരുടെ ഭാഗത്തുന്ന് കാര്യായിട്ട് ഇതൊന്നും വരുന്നില്ല ഏ പ്രകൃതി ക അത്ര വലിയ ദോഷങ്ങളും കാര്യങ്ങളും വരുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട് കാരണം ഗ്രാമവാസികളായതുകൊണ്ട് അവർക്ക് വല്യ ചിന്താഗതി ഇല്ല ഒരു ഇഷ്ടികമ്മെ അല്ലെങ്കി ഏഹ് മേൽക്കൂരായിട്ട് പുല്ല് മേഞ്ഞൊരു വീട്ടില് അവര് സന്തോഷത്തോടെ കഴിഞ്ഞു പോകും അവർക്ക് ഫ്രിഡ്ജ് വാണംന്ന്ല്ല പണ്ടത്തെ ഉറി ശിഷ്ടം ഉറി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന ആള്കള് ഇപ്പളുണ്ട് ഇവടൊക്കെ ഗ്രാമപദേശങ്ങളിൽ പോയാ അമ്മക്ക് കാണാൻ സാധിക്കും
അതെ ഗ്രാമം വിയെസ് സിറ്റി എന്ന്ള്ളത് ഒര് ചർച്ചാണ് അപ്പൊ ആ ചർച്ചേല് ഇപ്പൊ സിറ്റിയിലാണ് കൂടുതൽ ഏഹ് അമ്മടെ വായുമലിനീകരണം കാണാൻ സാധിക്കുക ഉം അതിന് പല കാരണങ്ങളാണ് മെയിൻ കാരണം വാഹനങ്ങളാണ് ഇപ്പൊ ഡൽഹിയിലൊക്കെ ഏഹ് അന്തരീക്ഷം മൊ ത്തൊരു പൊക പടർന്ന്ട്ട് അവ്ടെള്ള ആൾക്കാർക്ക് ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഡൽഹി ആയിട്ട്ണ്ട് ഇത് കൊറേ കാലമായി തൊടങ്ങിട്ട്ള്ളതാണ് എന്ന് വെച്ച് ഡൽഹിയിൽ വാഹനങ്ങളുടെ എണ്ണം കൊറയുന്നില്ല കാരണം ഡൽഹിയില് ആൾക്കാര് വെരുന്നത് അവരുടെ ഏഹ് ജീവിത നെലവാരം ഉയർത്താൻ അതായത് പ്പെ ഏഹ് മോണി റ്ററി ആന്റ് പ്രൊഫഷണലി ഉയർത്താൻ അപ്പൊ അവർക്ക് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ബോധേടല്ല അപ്പൊ ആ സിറ്റി എന്താവുന്നു മലീനമാക്ന്നു
ഞമ്മളെ ഇവ്ടെക്കൊര് വാഹനത്തിന്റെ ഉപയോഗ സമയംന്ന്ള്ളത് പതിനഞ്ച് വർഷാണെങ്കിൽ ഡൽഹില് എ ത്തുമ്പൊ അത് അഞ്ച് വർഷായിട്ട് ചുരുങ്ങാണ്
അതെ അപ്പോ അത്
തിന്റെ ഉപയോഗം കുറക്കാം വേണ്ടിട്ട് അത്രയും ഗവൺമെന്റ് ശ്രമിക്ക്ണ്ടവ്ടെ
എന്ന് ഞാൻ പറയുന്നില്ല
പിന്നെ പറയെച്ചാൽ നമ്മളെവ്ടൊക്കെ സാധാരണ ആയിട്ട് ശുദ്ധവായു ലഭിക്കും
ത് എന്താകുന്നില്ല ഏഹ് അതുപോലെ വാഹനങ്ങള് ഉണ്ട് ഉല്പാദിപ്പിക്കപ്പെടുകയോ അതായത് അതുപോലെ മെയ്ൻ ഒരു റീസൺന്ന് പർഞ്ഞാല് ഇബടെ ഗ്രാമപ്രദേശാണ് ഇബ്ടെള്ള എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റിക്കോളണംന്നില്ല ആ വാഹനങ്ങളും ഏഹ് അപ്പോ അതോണ്ടെന്നെ ഇവടെ വാഹനങ്ങള് കുറയുന്നു അപ്പോ ആ കി സോണ്ട് ഇപ്പോ ഞാൻ നിക്ക്ന്ന സ്ഥൽത്തൊക്കെ എഹ് ഒരു പരിധി വരെ കൊറവാണ് കാരണം കുറേ മരങ്ങൾണ്ട്. ഏഹ് വലിയ മിഷീന്കളൊന്നും അങ്ങനെ ഇല്ല കൊറെ വാഹന നകത്തിന്റെ പൊകമലിനീകരണം ഇല്ല അപ്പോ ഇതാണ് ഒരു ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വല്ല്യെ അഡ്വാൻന്റേജ്ന്ന് പർഞ്ഞാ എന്താ ഈ കാര്യങ്ങളൊക്കെ വളരെ കൊറവാണ്. അപ്പൊ അതോണ്ടന്നെ ഇവ്ടുത്തെ ആൾക്കാർക്ക് അത്ര അസുഖം വരുന്നില്ല പെട്ടെന്ന് അസുഖം വെരുന്നില്ല.
ഉം ഉം ഈ പർഞ്ഞാതിരി നമ്മളെ ഈ ഡൽഹി അസുഖം ന്നൊക്കെ പർഞ്ഞപ്പളാണ് ഞമ്മളെ ഇവടൊക്കെ ഞമ്മക്ക് സാധാ പോലെ ശുദ്ധവായു ലഭിക്കും. പക്ഷെ ഈ ഡൽഹിയിലൊക്കെ പോയിക്കഴിഞ്ഞാ അവ്ടെ ശുദ്ധവായുവിനായിറ്റ് എന്താണ് പൈസ കൊടുത്ത് ശുദ്ധവായു ശ്വസിക്കാൻ പോകുന്ന ആളുകളുടെ ഒരു അവസ്ഥ അമ്മക്ക് കാണാൻ സാധിക്കും. അതായത് എഹ് ശുദ്ധവായുക്കായിറ്റ് ഒരു എന്ത് ഇത് ഒരു ഇത്തര ഏഹ് ശുദ്ധമായ വായു. ഓർഗാനിക് വായു ശ്വസിക്കാൻ ഇത്ര പൈസ മണിക്കൂർന് ഒക്കെ പർഞ്ഞ്ട്ട് അവ്ടെ. അതൊരു ബിസിനസ് മേഖലയായിട്ട് ഓടിക്കൊണ്ടിരിക്ക്ന്ന്ണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ ടെ കാര്യം പറയാ പർഞ്ഞാല് നമ്മളെവ്ടെക്കെ ഇപ്പ എന്താണ് ഇലക്ട്രിക് വാഹനങ്ങള് വളരെയധികം വർധിക്ക്ന്ന്ണ്ട് ഈ. പൊക അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് പ്രകൃതിയെ രക്ഷിക്കാന് അല്ലെങ്കി പ്രകൃതിക്ക് ദോഷം കൊറക്കാന് ന്ന്ള്ള നെൽക്ക് ഇലക്ട്രിക് വാഹനങ്ങള് ഒരുപാടാക്ന്ന്ണ്ട് അത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യ്ണുണ്ട്.
അത് ഒര് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് ഇലക്ട്രിക് വാഹനംന്ന്ള്ളത് ഇലക്ട്രിക് വാഹനംന്ന്ള്ളത്. ഒരു വലിയ മാ
ക്ട്രിക് വാഹനം ഇണ്ടാ ഇണ്ടാക്കാന്ള്ള സമയത്ത് ഈ നേരത്തെ ഫ്രിഡ്ജിനെ എസിനെ ഒക്കെ പർഞ്ഞ പോലെ അതുപോൽതന്നെ വളരെ വിശകരമായ അല്ലെങ്കി വളരെ അപകടകരമായ ഗ്യാസ്കള് വളരെ വൻ തോതില് പൊറത്തേക്ക് വിട്ന്ന്ണ്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങള് ന്റെ ഏഹ് ഇലക്ട്രിക് വാഹനങ്ങള്ടെ നിർമ്മാണ സമയത്ത് വൻതോതിൽ ഇങ്ങനത്തെ അപകടകരമായ ഗ്യാസും കാര്യങ്ങളും പൊറത്തു പോക്ന്ന്ണ്ട്. നല്ലൊരു വാർത്ത അറിയാൻ കഴിഞ്ഞു അതാവുമ്പോ അതൊന്നും കൂടി ഡേഞ്ചർ ആണ് പക്ഷെ ഏഹ് നിരന്തരമായി. ബാക്കിയുള്ള കാലത്ത് വാഹനങ്ങൾ കൊണ്ടുള്ള ഒരു മലിനീകരണം കൊറക്കാൻ പറ്റും എന്ന പോസിറ്റീവിറ്റീ ആണ് ആ സമയത്ത് തന്നെ.
ഇപ്പൊ നിങ്ങള് പറഞ്ഞു ഏഹ് ഇത് ഡൽഹിൽ ഇങ്ങനെ ഷോ ക്ലിയർ ആയിട്ടുള്ള ഒരു അന്തരീഷം കിട്ടാന് ഇത്ര മണിക്കൂറിൽ ഇത്ര പൈസണക്കെ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ അത് എത്രത്തോളം ഒരു ഡെയ്ഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങള് ചിന്തിച്ചുകൊണ്ടിട്ടുണ്ടോ കാരണം നമ്മള് ഈ. ശുദ്ധവായു എന്നൊക്കെ പറയുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് നമ്മുടെ ചെറുപ്പ പ്പ കാലം മുതൽ നമ്മുടെ വല്ല്യപ്പമാര് അവരുടെപ്പമാര് മുതല് എല്ലാർക്കും ഫ്രീ ആയി കിട്ടിക്കൊണ്ടിരുന്ന സാനം ഏഹ് ഇപ്പൊ അത് പൈസ കൊടുക്കുന്ന് അപ്പൊ ആ കാലത്ത് ഡൽഹിൽ എന്തായിരുന്നു അത് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നത് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്ന സാധനമായിരുന്നു. ഇതൊന്നും ഒരിക്കലും എന്തല്ല ഒരു ബിസിനസ് അല്ല മനുഷ്യന്മാര് ജീവിക്കേണ്ട അടിസ്ഥാന സാഹചര്യം ഈ ശുദ്ധമായിട്ടുള്ള അങ്ങനൊക്കെ കിട്ടിയിട്ട് ശുദ്ധമായ വായു ജലൊക്കെ കിട്ടിട്ടുള്ളത് അപ്പൊ അതുപോലും ബിസിനസ് ആയി മാറ്റാൻ മാത്രം ജനങ്ങൾ എന്തായി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ഈ മനുഷ്യന്മാരുടെ തീരെ പരിഗണന ഇല്ലാത്ത കാരമാണ് കാരണം ഈ വർഷങ്ങളോളം കുറച്ചെങ്കിലും ശ്രദ്ധ കൊടുത്തിരുന്ന ഈ ഏരിയയിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാഹ ചര്യം ഡൽഹിയിൽ വരുമായിരുന്നില്ല കാരണം ഈ പ്രശ്നങ്ങളൊ ക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് ആൾക്കാർക്ക് അറിയാ പക്ഷെ അവർക്ക് എന്തല്ലാ അതൊരു ബോധേട് അല്ല അതായത് അതവിടെ ഇണ്ടായിക്കോട എന്നാലും പ്രശ്നല്ല നമുക്ക് നമ്മടെ കാര്യം നമ്മളെ ജീവിതം നമ്മടെ ജീവിതത്തിൽ നമ്മടെ നമുക്ക് കുറെ ലാഭം ഇണ്ടാക്കു ഇതാക്ക അങ്ങനത്തെ ചിന്തയിലുള്ളത് ഒരു ജീവിതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കെണ്ടത് ആണ് അപ്പോ പണ്ടത്തെ കാലത്തെ പോലെ മരങ്ങള് നട്ട് പിടിപ്പിച്ചിട്ട് അധികം വാഹനങ്ങളുടെ മലിനീകരണം ഒന്നും ഇല്ലാതെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ലോകത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മടെ വരുന്ന ഒരു തലമുറണ്ട്. ആ തലമുറയ്ക്ക് ഇവിടെ ഈ ശുദ്ധമായിട്ടുള്ള വായു കിട്ടുമോ എന്നുള്ളത് ഡിബേറ്റ് യിട്ടുള്ള കാര്യണ് കാരണം ഇപ്പ തന്നെ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ആഹ് പിന്നെ ഇപ്പോ എന്താ വച്ചാ ഒരുപാട് പേര് ഇങ്ങനെ മരങ്ങൾ നടാനും ശുദ്ധവായു ഉണ്ടാക്കാനുഴ്വ ശ്ര ശ്രമങ്ങൾ നട ത് ഭാവിതലമുറയ്ക്ക് നല്ലൊരു ഇത് കിട്ടാനുള്ളരു കാരണമായക്കാം കാരണം ഇപ്പൊ ഒരുപാട് പേര് അതിനെ സ ക്കുടി ചെയ്യുകയും അതിലൂടെ ഊന്നി പ്രവർത്തിക്കുകയും പ്രകൃതിയെ സംപ്ര നുള്ളത് മുൻനിർത്തി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് വളരെ സഹായജനകമായ ഒരു കാര്യണ് ആഹ് ആഹ്
കൂടുതൽ സംസാരിക്കാണ്ട് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം ഓക്കെ
ഉം ശെരിന്ന